ക്കേക്കാവൊ.
ആ കേൾക്കാം കേൾക്കാം.
അപ്പ നമ്മക്ക് ഇന്ന് സംസാരിക്കേണ്ടത് പ്ലസ് ടു നെ പറ്റി അല്ലെ.
ആ ന നമ്മുടെ പ്ലസ് ടു കാലഘട്ടം ല്ലെ.
ആ അതെ അതെ.
ആ കോളേജ്. കോളേജ് ലേക്ക് ഒരു തൊടങ്ങ്ണേന്റെ ഒരു പ്ലസ് ടു കാലഘട്ട് ട്ടൊ
അതെ ഞാനൊക്കെ പൊക്കോണ്ടിരന്നപ്പം ഭയ ക്കാരെ പേടിയായിരുന്നു. ഈ മറ്റെ ഈ സീരിയസ് റാഗി ചെയോലെ. ആ അതൊക് ക്കെ കാണുന്നൊക്കെ കരുതിയ പേടിച്ചാ പേടിച്ചാ പൊക്കൊണ്ടിരുന്നത്.
ആഹ് ആഹ് ആഹ് വേറെ കൊഴപ്പൊന്നും
കമ്പനിയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴ തന്നെ ആ കൂട്ടുകാരായി രണ്ട് എനിക്ക് രണ്ട് മൂന്ന് കൂട്ടുകാര്. മൂന്ന് പേര് ഞങ്ങള് ഒരുമി ചായിരുന്നു പൊക്കോണ്ടിരുന്ന്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അങ്ങനെ പോയി. പിന്നെ ലൈബ്രറിൽ പോയിരുന്നു പഠിപ്പിസ്റ്റായിരുന്നു അന്നേരം.
അതേല്ലെ. അതെ. ലൈബറി പോണെങ്കി ഇത്തിരി പഠപ്പിസ്റ്റൊക്കെ ആവണലെ. അലൈ വെറുതെ ലൈബ്
ആഹ് പ്ലസ് വണ്ണിലും പ്ലസ് ടു വിലും ഫസ്റ്റ. അന്നേരം നമ്മള് ഈ പഠിക്കുന്ന കാര്യത്തി മാത്ര ഉള്ള കോൺസെൻട്രേഷൻ ആയിരുന്നു എങ്ങനെയാലും. മാ ഫസ്റ്റ് അടിക്കുകന്നുള്ള ആ ഒരു രീതിയെ
ആ ഒരു രീതിയായിരുന്നു.
പരീക്ഷ ഓണപരീക്ഷ കഴിഞ്ഞപ്പോഴത്തേനും ഫസ്റ്റ് ക്രിസ്മസ് പരീക്ഷ് കഴിഞ്ഞപ്പോഴത്തേനും തേ സെക്കൻഡിലോട്ട് മാറി.
അതെ ആ. അപ്പ ആ സമയത്ത് കൊറ്ച്ചൂടി പഠിക്കാനൊക്കെ ഇണ്ടാവും.
പിന്നെ വീണ്ടും വീണ്ടും വാശിയായിരുന്നു.
ആഹ്
വാശിയെടുത്ത് അങ്ങനെ പഠിച്ചിട്ട് വീണ്ടും ഫസ്റ്റിൽ തന്നെ വന്നു പ്ലസ് വണ്ണിന്ന് പ്ലസ് ടുവില് കേറിയപ്പോഴും ഇതേ അവസ്ഥ തന്നെ. അപ്പൊ തന്നെ ടീച്ചേഴ്സ്. എല്ലാര്കും നമ്മളോട് ഒരുമാതിരി ഒരു ഇതായിരുന്നെ.
ആഹ് ആ
നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി അങ്ങനെ ആ ഒരു
ആഹ് ഉഴപ്പണം എന്നുള്ള ഇത് വര്വല്ലേ.
ആ അങ്ങനെ എല്ലാ കാര്യത്തിലും. ഇപ്പം അസൈൻമെന്റ് വർക്ക് ഒക്കെ വര്വേ. അതൊക്കെ വരുമ്പൊഴെത്തേനും ഞാന് ചെയ്ത ആദ്യമേ കൊണ്ട കാണിക്ക്യെ. എന്റെ വർക്ക്ഷീറ്റ് ഒക്കെ മേടിച്ച് അവര് സാറുമാര് കുട്ടികളെ എല്ലാം. കാണിക്കും. ഇതേപോലെ ചെയ്തോണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടേ.
ആഹ് ആഹ്
എന്ന നമ്മളോട് എല്ലാർക്കും ഒരുമാതിരി അസൂയ പോലെയൊക്കെ ആയിരുന്നു
ആഹ് ആഹ് ഓള് നല്ലോണ്ണം പഠിക്കന്നള്ളര് ചെലവര്ണ്ടാവും ആഹ് ആഹ് എന്ത പറ്റിയത്
അന്നേരം എന്തോരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ചിക്കൻ ബോക്സോ അങ്ങനെയങ്ങാണ്ട് വന്ന ആ സമയം എങ്ങാണ്ടായിരുന്നു അവനെ
ആഹ് ആഹ് ആഹ് അപ്പ പിന്നെ പോകാൻ പറ്റൂല
ഇല്ല ടൂറിന് പോയി പിന്നെ ആ സമയത്ത് ഇരുന്ന് പഠിക്കുവൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പഠിപ്പായിരുന്നു പരിപടി പ്ലസ് വൺ പ്ലസ് സ്റ്റൂല്
അത് കൊള്ളാം ഏഹ് അതുകൊള്ളാന്ന് എന്റെയും എന്റെയും പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറയുമ്പോ നല്ലൊരു ഏറ്റവും നല്ല കാലഘട്ടമാരുന്നു കാരണം വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുല്ല പഠിച്ചാ മാത്രം മതി പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വെല്യ പറഞ്ഞ ഇപറഞ്ഞ പോലെ അത്ര വലിയ പഠപ്പൊന്നുമായിരുന്നില്ലെങ്കിലും ആവറേജ് ആയിരുന്ന് ആഹ് പഠിക്കും പിന്നെ കൊറച്ചേരം സിനിമാകാണും കുറച്ച നേരം കളിക്കും ഇതെല്ലാം കൂടെ മിക്സഡ് ആയിരുന്നു ഇപ്പൊ ഓർക്കുമ്പോ അന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ച് പഠിച്ചിരുന്നേൽ ഇത്രലും മാർക്ക് വാങ്ങിക്കായിരുന്നെന്നു ഓർക്കും പിന്നെ ഇതുപോലെന്നെ ഞങ്ങള് അഞ്ചു കൂട്ടുകാരായിരുന്നു അഞ്ചു പേര് ഞങ്ങ പഠിക്കണ സമയത്ത്പ്പ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ ഇതില ഉണ്ടായിരുന്നപ്പം ഈ ഞങ്ങൾ ഭയ എപ്പോഴും ഭയങ്കരമായി ഭയങ്കര കൂട്ടായിരുന്നു ഒരുമിച്ച് ഞങ്ങള് പ്ല പ്ലസ് പഠിക്കണ സമയത്ത് ഞങ്ങളിരിക്കുന്ന ബെഞ്ചുകാരെടയ്ക്കു മത്തെ ബെഞ്ചാരോട് ജസ്റ്റ് മിണ്ടും അല്ലാണ്ട് കൂട്ടൊന്നുല്ല അങ്ങനെയിരുന്ന് ആ സമയത്തൊക്കെ ഒരു ഗ്രൂപ്പ മിസ്സെയിന്നു അന്നന്നും നമുക്കറിയില്ല അങ്ങനൊന്നും പാടില്ലന്നൊക്കെ എന്നൊക്കെ കൂട്ടാരെന്ന് പറഞ്ഞ കൂട്ട് ഞങ്ങ അഞ്ചപേര് അഞ്ചപേര് വേറേ ഒരാള ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കു അടുപ്പിക്കയും ഞങ്ങൾ അവരെങ്ങും പോവുകയുമില്ല
ഞങ്ങളും അങ്ങനെയായിരുന്നു മൂന്നുപേര് ഞങ്ങള്
അതെ ഇഞ് എങ്ങാനൊരാള് അതെല്ലേ ആഹ് അതുകൊള്ളാം ആഹ് അപ്പൊ
കൊണ്ടാക്ടുണ്ട് ഇപ്പോഴും ഒണ്ട്
ആഹ് ആഹ് ആഹ് എങ്ങാനും ഇപ്പോ ഒരാള അടുത്തോരോട് മിണ്ടി കഴിഞ്ഞാ പിന്നെ അവിടെ പ്രശ്നമായി പിന്നെ ആരോടും മിണ്ടി ഞങ്ങളോട് സ്നേഹല്ല അപ്പൊ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ പിന്നെ അവിടെ വഴക്കായി അങ്ങനത്തൊരു ഭയങ്കര ഒരു സ്വാർത്ഥപരമായിട്ടുള്ളൊരു ആ പ്രായത്തിന്റെ
ണ്ടെന്നു ഞാൻ പറഞ്ഞില്ലേ അതിലെ ഞാനുവായിട്ട് ഞാന് ആഹ് അതിലൊരാളോട് പിണങ്ങി ഏഹ് അതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു തെറ്റായിട്ട് നമ്മളെ പറ്റി ഒരു കാര്യം അവളിങ്ങനെ പറഞ്ഞോണ്ട് നടന്നെ എനിക്കത്ഷ്ടപ്പെട്ടില്ല ആഹ് എന്നിട്ട് ആഹ് അത് ചോയിച്ചു അങ്ങനെ ഏഴു മാസം ഞാൻ പിണങ്ങിയിരുന്നു
ആഹ് ആഹ് അത് മാസം പോലെ ഓർമ്മണ്ട് ഇപ്പൊ
ഏഴു മാസം ഏഴു മാസം പെണങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ അവള് വന്നന്നെ ന്നോട് മിണ്ടുന്നത് ഞാൻ മിണ്ടത്തില്ല അവള് എന്നോട് മിണ്ടാൻ വന്നാലും ഞാൻ മിണ്ടുകേല ഞാൻ മാറി മാറി പോവാരുന്നേ കാരണം നമ്മളെ പറ്റി മോശം കുറ്റവായിട്ട് ഒരു സംസാരം സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കതിഷ്ടപ്പെടത്തില്ലോ അയിനാത്ത് യാതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യോ ഇല്ല വേറൊന്നുല്ല ഒരു സ്വപ്നം കണ്ട കാര്യ ത്തെ പറ്റിയേ പഠിപ്പിച്ച സാറു ആയിട്ട് സാറ് പഠിപ്പിച്ച ഞാ ഞാൻ പറഞ്ഞില്ലേ ഞാ എന്നോട് ഭയങ്കര ഇത അറ്റാച്ച്മെന്റ് ആ ന്നന്ന് പറഞ്ഞില്ലേ പഠിക്കുന്ന കുട്ടീന്നുള്ള ആ ഒരു സ്നേഹം ബഹു ഇതൊക്കെ ഒണ്ടല്ലോ ഹലോ
ആഹ് കേൾക്ക കേൾ
ആഹ് ഹ ആഹ് അപ്പങ്ങനെയുള്ള ആ ഒരു ഏഹ് ഫ്രണ്ട്ഷിപ്പ് പോലെ ഒണ്ടായിരുന്നേ അപ്പ അത് അവള് മിസ് മിസ്യൂസ് ചെയ്തു
ആ വേറെ ആ വേറെ ഇതായിട്ട് തെറ്റിധരിച്ച് അങ്ങനെ അതൊ ക്കെ പണ്ടമ്മുടെ പഠിക്കണ കാലഘട്ടത്തില്
ആഹ് നമ്മകൊക്കെ വിദ്യ പറഞ്ഞു തരുന്ന ഗുരുനാഥനല്ലേ ഗുരുനാഥനും ദൈവത്തിനും തുല്യം കാണണം ആ ഒരു രീതിയല്ലേ നമ്മ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
പറഞ്ഞു കഴുമ്പോഴത്തെ ഞാനൊക്കെയാണ് എനിക്കങ്ങ് സങ്കടായി പോയെന്നെ
അഹഹ
സാറ് പറഞ്ഞു സാറ് കോളജിൽ അവടെക്ലാസും വിളിച്ച് എല്ലാരേം വിളിച്ച് വര്ത്തി അവളോട് പറഞ്ഞു വീട്ട് ട്ടിൽന്ന് അമ്മയെ വിളിപ്പിച്ചോട്ട് വരാതെ സ്കൂളിൽ കേറിയേക്കല്ലന്ന് അങ്ങനെയൊക്കെ ഇഷ്യുവായിരുന്നു ആഹ് അതിന്റെ പേരിൽ അവളായിട്ട് പെണങ്ങി ന്ന് ഏഴു മാസം പിന്നെ പ്ലസ് ടുവിന്റെ പ്രൈവറ്റ് എക്സാം വരുവേല്ലേ ലാസ്റ്റ് ആ എക്സാം വരുന്നയ്ന് ഒരാഴ്ച മുന്നേ ക്ലാസ് ഉണ്ടായിരുന്നു
ആഹ്
ആ ക്ലാസ്സിന് സംശയം ഓരോന്നോരോന്ന് ചോയ്ച്ചോണ്ടിരുന്ന സമയത്ത് സാറ് പറഞ്ഞ് എന്തെലും ട ട്ടുണ്ടേ എന്നോട് ചോദിക്കാൻ പറഞ്ഞെ അങ്ങനെ ഇരുന്ന സ് സമയത്ത് അക്കൗൺസില് അവളെന്നോട് സംശയം ചോദിച്ചു ഞാനന്നേരം പറഞ്ഞു കൊടുത്തു
അങ്ങനെ പറഞ്ഞു കൊടുത്ത് ആഹ് ആഹ് ഉം അപ്പ അവ് ര്
അങ്ങനെയൊന്നും നോക്കിയില്ല നമ്മക്ക അറിയാവുന്ന നമ്മുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്ക് ഷെയറ് ചെയ്താലല്ലേ നമുക്കും അറിവ് വർദ്ധിക്കയുള്ളു
വർധിക്കുള്ളൂ അതന്നെ
അന്നേരം ആ ഒരു കാര്യത്തി ഞാനീ പിണക്കവും കാര്യങ്ങളൊന്നും ല്ലായിരുന്നു മൊത്തം അറിയാവുന്ന കാര്യങ്ങളെല്ലാം സകല്ലതും പറഞ്ഞു കൊടുത്തു അവ്ക്ക്‌ നല്ല മാർക്കൊണ്ടായിരുന്നു
ആഹ് ആഹ് അതിന് ശേഷം നിങ്ങള് സംസാരിച്ചു തുടങ്ങി അയ്ൻ അതിനു ശേഷം നിങ്ങൾ സംസാ
ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ വല്യ സംസാരം ഒന്നുല്ലാരുന്നല്ലോ കോളേജ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും വേർപെട്ട് പോയില്ലേ പിന്നെ അതിലൊരു കൊച്ച ഞങ്ങൾ മൂന്നു പേരാന്ന് പറഞ്ഞില്ലേ അതിലൊരു കൊച്ചാണ് ഇന്നും വിളിച്ചത്
ആഹാ ആഹ്
ആഹ് ഒരാള് അവൾ അവളാണെങ്കില് ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് കു കുട്ടികൾ
അതെ മൂന്നു കുട്ടികളക്കെ ആയിട്ട് ജീവിക്കുന്നു അതല്ലേ
ഇപ്പം ഒരാളയിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങള് മൂന്നു പേരില് ഉം അങ്ങനെൊരു ഫ്രണ്ട്ഷിപ്പ് ആ
ഇപ്പം എൻ്റെ അ തുപോലെയൊക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അഞ്ചു പേരായിരുന്നു കൂട്ട് ഭയങ്കര കൂട്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ കഴിഞ്ഞപ്പോ ഓരോരുത്തരെ ഓരോരുത്തര കാര്യങ്ങളൊക്കെ പോയി
ആഹ്
കല്യാണം കഴിഞ്ഞു പിന്നെ ഡിഗ്രിക്ക് വേറെ കോളേജ് ചേർന്ന് അങ്ങനെ ഇപ്പൊ അങ്ങനെ കോൺടാക്റ്റ് ഒന്നും ഇല്ല ഒരാൾ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇടക്ക് ഒകെ കാണും അവളെ ഇടക്ക് കാണും അങ്ങനെ സംസാരിക്കും അത്രേ ഉള്ളൂ അല്ലാണ്ട് പിന്നെ അങ്ങനെ ഒരു റിലേഷൻ ഒരു കൂട്ടുകെട്ട ഞങ്ങ തമ്മിലില്ല പിന്നെ പിന്നെ അറിയില്ല എവിടൊയിന്ന് ബാക്കി യുള്ളവരൊക്കെ
ആഹ് എല്ലാരും സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞ പിന്നെ അങ്ങനെ കോടാക്ട് ചെയ്യാൻ പോലെ സമയം പോലും കിട്ടു
ആഹ് അതെ തന്നെ ആ അല്ല അന്ന് നമ്മടേൽ ഫോണൊന്നുംല്ലല്ലോ അന്ന് ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴൊക്കന്ന് പറഞ്ഞ ഫോണുണ്ട്
അതെ ഇപ്പൊ പിന്നെ ഹൈസ്കൂളിൽ കയറുന്ന പിള്ളേർക്ക് തൊട്ട് ഫോണല്ലേ
ഫോണുണ്ട് അത് തന്നെ അന്നന്ന് പറഞ്ഞ ഫോണില്ലാത്തത് കൊണ്ട് ഇല്ലാത്ത കൊണ്ട് നമുക്ക് ഒരു കോൺടാക്ട് പോയാൽ പിന്നെ അത്. എന്ന ന്നേ ക്കുമായിട്ട് പോകും
അതെ അതെ
പിന്നെ അവരെ കണ്ടപിടിക്കുക ന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പെണ്ണങ്ങളൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് വേറെ സ്ഥലത്തോട്ടൊക്കെ പോവുല്ലോ
ആ അതെ അതെ ഞാൻ അങ്ങനെ എനിക്ക് നല്ലൊരു വേറൊരു കൂട്ടുകാരിയ ഉണ്ടായിരുന്നു അവളെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു ഞാനീ സോഷ്യൽ മീഡിയയിലൊക്കെ കേറി ഇടക്കി നോക്കു പക്ഷേ അങ്ങനെ ഒക്കെ നോക്കിട്ട് അവളെ കിട്ടിയില്ലെന്നേ
ആഹ് ചെലപ്പോ ആവും അത് തന്നെ ചിലപ്പോ എല്ലാരും സോഷ്യൽ മീഡിയ എല്ലാരും ഉപയോഗിക്കണം എന്നില്ല ല്ലോ ഒരു വാട്സപ്പ് മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാവരൊന്നും ഉപയോഗിക്കണല്ലോ അതൊക്കെ ഉപയോഗിച്ചാലെ ല്ലേ അറിയാൻ പറ്റുള്ളൂ
വന്നീനെ വേറെ ബാച്ചിലായിരുന്നു അന്ന് പ്ലസ് ടു ആയപ്പോൾ തന്നെ ഞങ്ങളെ ബാച്ചിലോട്ട് കേയറിയതാ ഒരു ആ പ്ലസ് റ്റുവിന്റെ ഒരു കാഫാഗം കഴിഞ്ഞ സമയത്ത് ഒരു അഞ്ചാറ് മാസം കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്താലും ഞങ്ങള അത് നല്ല കൂട്ടായായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെ വിവര ഒന്നും ഇല്ല
ഇല്ലല്ലേ അന്വേഷിച്ച് എവിടെയെങ്കിലും കിട്ടും ഞാനൻ ഇതേപോലെയൊക്കെ ഇങ്ങനെ നമ്മള ഇങ്ങെ ഒത്തിരി നമ്മള് നമുക്ക് സ്നേഹം തോന്നിയ ആൾക്കാര അത് എല്ലാവരും സ്നേഹം തോന്നൂല്ലല്ലോ അപ്പ അതുപോലെ നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ ഉള്ള ആൾക്കാരെ ഞാൻ മനസ്സിൽ എപ്പോഴും ഓർക്കും ദൈവമേ ആ ക്കെച്ച എവിടെണാവോ ഒന്ന് കാണാൻ പറ്റ റ്റെങ്കില് എന്നൊക്കെ ഓർക്കും പിന്നെ അവർക്ക എന്താ എവിടെയെങ്കിലും വെച്ച് കാണിച്ച് തരും എന്താ പ്രതീക്ഷിച്ചിരിക്കണം ഇപ്പം ഉം ഇപ്പ നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും എല്ലാവരും ഒന്നും അത് ഇപ്പഴൊന്നും അവൈലബിൾ ആവണോന്നില്ലല്ലോ
അതെ എല്ലാരും അങ്ങനെ കാണുവേലെ പിന്നെ ചെലോരാണെങ്കി ഫുൾ ടൈം കാണു അങ്ങനെ
അത് തെന്നെ അപ്പൊ നമ്മള് നോക്കണ ആൾക്കാര് ചെലപ്പോ എവിടെയാണന്നാവും
ആഹ്
അങ്ങനെ എന്തായാലും ഏഹ് പ്ലസ് ടു കാലഘട്ടന്നൊക്കെ പറഞ്ഞാ ഒര് വ്യക്തിയുടെ ജീവിതത്തില് അത് തന്നെ അല്ല ഒരു വ്യ വ്യക്തിയുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടാണല്ലോ അപ്പോ പത്താം ക്ലാസ് കഴിയുമ്പോ പഠിക്കാനുള്ള ഒരു ഏഹ് ലോഡ് ഇണ്ടാവും എന്നാലാ ആഹ് അതന്നെ കൊറച്ച് ആഹ്
ആഹ്
ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടാവും അതെ അതെ ആഹ്